കേൾക്കില്ലയേ? ആ കേക്കീണ്ട് എന്താ അസുല്ലേ
അഹ്
ഉം നല്ല ഉം പിന്നെ എന്താ പണി വെറുതെ ഇരിക്കാ? ഓ ചായ കൂടി
ചായക്കന്താ കടി
ചായക്ക് ഇന്ന് പ്ര ത്യേകിച്ച് കടിയൊന്നുംല്ലേനു ബിസ്കറ്റേനും ഇല്ല ഇന്ന് സ്കൂളില അവർക്ക് ശനിയാഴ്ച ലീവാ വെള്ളിയായ്
ഏഹ് ഏഹ് ഇവിടെ പിന്ന ശനിയുണ്ട് വെള്ളി അവധിയാ
വെള്ളി ലീവാലെ
ഉം വേലിയവർക് ഇണ്ടാവും ഉം നിങൾ ചായ
ഉം എന്താ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉണ്ടാക്കുവോ
ബ്രെഡിന്റെ പിന്നെ ഇതങ് പൊരിച്ചിനി അത് കൊ
ഏഹ് എത്ര മക്കളാ
ഞങ്ങക്ക് മൂന്നാള്
മൂന്നളാ എല്ലിയാള്
ആഹ് വലിയരു ഡിഗ്രി ഫസ്റ്റ് ഇയറാ
ഏഹ്
പ്ലസ് ടു പിന്നെ ചെറുത് ഒന്നില്
ഏഹ് അങ്ങനെ ഏഹ് ആൺകുട്ടികളോ പെൺകുട്ടികളോ
ഉം രണ്ടാണ് ഒരു പെണ്ണ്
ആഹ് നിങ്ങൾ എന്ത് വർക്ക് ചെയ്യണ് അല്ലെങ്കില്
ഉം ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ലല്ല
ആഹ് ആഹ് എനി ക്ക് രണ്ടാള് ഒരാള് മോളും ഒരു മോനും ഒരാള് എൽ കെ ജി ആണ് ചെറുത് മോനാ ഒന്നര വയസ്സായി
ഏഹ് ചെറുതാ ചെറുതാ ഏഹ് ഏഹ് ഇത് പഠിക്കണ്ടോ
ആഹ് മോള് എൽ കെ ജി ആണ് മറ്റേ ഒന്നര വയസായിട്ടുള്ള ഇല്ല ഞാൻ വർക്ക് ചെയ്യേ ഞാൻ ഇപ്പൊ മോനുണ്ടായ പോയില്ല മോന് കുറച്ചൊന്ന് അവട്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്ക
എല്ലാ എന്താ എന്താണ് വർക്ക്
ഫാർമസിസ്റ്റാ
ഫാർമസിസ്റ്റ
അ പുത്തൊന്ന് പോന്ന ഇപ്പട്ട് പോയാൽ ശരിയാ ഇല്ലല്ലോ കുറച്ചൊന്ന് കഴിയട്ടെ വിചാരിച്ച് ഇങ്ങനെ നിക്കാ
ഉം തന്നെ ഓക്കൊരു മൂന്ന് വയസ്സായ പിന്നെ പ്രശ്നല്ല ഒന്ന് രണ്ടര ഉം ഒന്ന് രണ്ടര ആയി കഴിഞ്ഞ അവന് അംഗലവാടി അങ്ങനെ പുറത്തൊക്ക് ഇത് ഇതാക്കല്ലോ
ആഹ് ഇപ്പൊ തീരെ പോവാൻ പറ്റില്ലല്ലോ അവര് ഫീഡ് ചെയ്യുന്ന സമയം
ഉം അല്ലെ പാല് ഉട്ടച്ചന എന്തല്ല
ആഹ് പാല് കുടിക്കുന്നതല്ലേ
ഉം വീട്ടില വേറെരുണ്ടോ ഉമ്മ ഉണ്ടോ
ആഹ് അമ്മയുണ്ട് ഞാനും ഹസ്ബൻറും ഉമ്മിയും മക്കളും നിങ്ങള് ഹസ്ബൻഡും മക്കളും അന്തമാരയിക്കൂ
ഇമ്മണ്ട് ഇമ്മണ്ട് ഉം
ഉം എന്ത് ചെയ്യ
ഉം അല്ല കോഴിക്കോളണ്ടോ ഏഹ് എങ്ങനെ
ഹസ്ബൻഡിന് എന്താ
അത് പണിക്കോല
പണിക്കോ ഏഹ്
പിന്നെ എന്താ വീട്ടില് കോഴിക്കോ വീട്ടില് കോഴിക്കള് ഇണ്ടോന്ന് ചോദിച്ച
ഇവിടെ ആഹ് ഇവിടെണ്ട് ഇവിടെ കോഴിക്കളുണ്ട്
കോഴിക്കളോഎഹ് എന്താ എങ്ങനെയ കുറുക്കന്മാരോ നായി കുപ്പളൊക്കെണ്ട എന്താ പാട് വിടൻ പുറത്തക്ക് വിടാൻ കയ്യണ്ടോ
കുറുക്കപ നായക്കളുണ്ട് നോക്കി നി ക്കണം മറ്റേ പുറത്ത് കട്ട നക്കാള് നോക്കിക്കണോ
ഉം നായിക്കാളാ ഉള്ളത് അവിടെ
ആഹ് കുറുക്കന്മാരില്ല അങ്ങനത്തെ
ഏഹ് ഏതെങ്കിലും ഒന്നുംണ്ടല്ലോ അത് മതി കോഴക്കളെ നഷ്ടപ്പെടാനേ എന്തെങ്ക അത എന്നണ്ടല്ലോ അയച്ച്യ
നിങ്ങൾക്ക് ഇണ്ടാവൂല്ലേ
ഉം ഇക്ക് കോഴികൾണ്ട് ഇവിടെ കുറക്കന്മാരാണ്
ഏഹ്
ക്കളും ഉണ്ടട്ടോ നായക്കൾ ഇല്ലന്നല്ല എന്നാലും ഏറ്റവും കൂടുതൽ കുറുക്കമ്മാര മ്മാര ഇ ഏരിയയിൽ
ആഹ് കുറുക്കമ്മാർണ്ടായാ അതികം ബുദ്ധിമുട്ട കോഴികളെ വെയ്താലേ കൂടാൻ നിക്കും
ആര കൊണ്ടോണെ അറിയില്ല അങ്ങട്ട് ചാടി വുകലല്ലേ നായ്ക്കളത്തൊക്കെ പിന്നെ അറിയും കൊറെ കൊക്കി പാറലും അറ്റാൾക്ക് വേം പുഡ്ച്ചാൻ അറിയ അയനെ പെട്ടെന്ന്
ആന്ന് കുർക്കന്മാര് വേം പിടിച്ച അയ്യോല്ലേ കോയിക്കളെ
ആഹ് ഓലങ്ങട്ട് പോകും കൊണ്ടോയിട്ടേ അറിയുള്ളൂ കോഴിക്കള നോച്ച വരുമ്പോ ബ ബ
മഴ ണ്ടോ അവിടെ
ഇപ്പ ഒരു മഴ ചോർന്നു ഇതന്നെ മഴന്നല്ലള്ളേ ഇടക്കൊരു വെയിൽ അറച്ചു വെരും ഒരു തുള്ളി പുറത്ത കടാങ്ങീല്ലോ
ഉം ഇപ്പൊ ഒരു ചോർച്ച ഉണ്ട് ഇതുവരെ രാവിലെ തൊട്ട്
ഏഹ് മാക്ക ന്തസിട്ടപ്പു ഞമ്മളോട് പറഞീന് ഞാൻ മാ ഞാൻ നിങ്ങളോട് മാങ്ങണ്ട് പറഞ്ഞിട്ട് അവടെദായീലെ
ഹലോ
ഏഹ് ഹെലോ കേക്കണില്ലേ അയ്‌ന്റെ എടീൽ മ്മനോട് വർത്തന പറഞ്ഞ
ആഹ് പ്രായ ഇണ്ടമ്മ കൊഴപ്പമില്ല ആഹ് അറുപത് വയസ്സ് കൊ ഉം ഉം
ആഹ് ഏഹ് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളന്നെ
ഓ ഇന്നും ചെയ്യും കൊഴപ്പല്ല ഒക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പ്പൊ ഉഷാറ ഉം
ചോറൊക്കെ ആയോ
ഓ ചോറായി പണിക്കാരണ്ടായിന് അതോണ്ട് ചോറായി ഉം മാങ്ങ ഓ തിന്ന് തിന്നിട്ട് കഴിട്ട് ഇങ്ങപ്പ പോയി മാങ്ങ കൈച്ചോളി
മാങ്ങ സീസൺ ആണല്ലോ
ആഹ് മാങ്ങ മോനെ മോന ചെത്തി കൊട്ത്തെന് ഒരുപോളി അവിടെ മാറ്റി വെചീന് അതും ഇടുത്ത് തിന്ന്ക്കണ് കുട്ടിയല്ലേ ചെറുതല്ലേ എന്നട പറഞ്ഞോട് ചോദിച്ചപ്പോപ്പ നോക്കി എടുത്ത്ക്കാ നോക്കാൻ പ
ഓൽക്ക ആർക്ക എടുത്തചതാണ് എന്നുള്ള ഒന്നുമല്ലല്ലോ ഓല ഓൽക്കു തിന്ല്ലേ
ആഹ് അയന്നെ എങ്ങനെ
ഉം എന്തോ ചെടികളോ കൃഷിയോ അങ്ങനെ എന്തോ ഇണ്ടോയി
ഉ ഇല്ല ചെടികളൊക്കെ ചെടികള് പറയാന്നില്ല ഇപ്പ ഇപ്പ വീട് പണിയായിട്ടേ
എഹ് ഇങ്ങൾ പുതിയ വീട് എടുക്ക് ഇണ്ടയിക്കും
അല്ല അല്ല പുതിയ വീട് ഇടുത്തതാണ് മോൾക്ക് പണിയൊന്നും കഴിഞ്ഞില്ല അടിയൊന്നും ഇട്തീല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ഉം
ഏഹ് അയിന്റെ സ്വന്തം വീട് തന്നെല്ലേ
ആ ആ തറവാട്ടന്ന കേയറിയേ
ഏഹ് ഏഹ് ഏഹ് പിന്നെന്താ മക്കളൊക്കെ സ്കൂളിട്ട് വന്നില്ലേ
ഓഹ് ഓഹ് ഓ വന്ന് ഓന് അന്നെ പറഞ്ഞ ചായടുത്ത് മാങ്ങത്തിയൊക്കെത്തിന്ന് ആ വർത്താന്നെ പ്പീ പറയിണേ ഓൽക്ക് ഇപ്പം ആ ചെറിയ മാത്രല്ലെള്ളു മറ്റൊലൊക്കെ ഇന്ന് ശനിയാഴ്ചാ ശനിയാഴ്ച്ച ആയതൊണ്ടന്ന് ലീവല്ലേ ആഹ് ചിലത് അതതായി പോവാ കത്തിനോട് ചെത്തുമ്പേ പിന്നെന്താ
വെല്ല്യായാളെ മോനാണോ മോളാണോ ചോയ്ക്ക
മോന് മോന് മോന് വല്ല്യെ മോന് നടൂത്തെ മോള് ചെർത് മോന്
ഏഹ് ഏഹ്
ഉം പിന്നെത്താ അന്റെ വീട്ടിലാരൊക്കെണ്ട്
ന്റെ വീട്ടില് ഞാന് കല്ല്യാണം കഴിച്ചോടുത്ത് ഞാനും ഹസ്ബന്റും ഉമ്മയും മക്കളും ഒള്ളു പിന്നെ രണ്ട് മൂത്തച്ഛന്മാര് ആ സ്വന്തം വീട്ട്ല് മൂത്തച്ഛന്മാര്ണ്ട് രണ്ടാളും പൊരട്ത്ത് പോയിണ്
അല്ല അന്റെ അന്റെ വീട്ടില് പോന്നോട്ത്ത്
ആ ഇന്റോടെ ഞങ്ങളഞ്ചാൾ ഇമ്മീം ഇപ്പിം ഞങ്ങളഞ്ച് മക്കളാ
അഞ്ചു മക്കളല്ലേ പിന്നെ ആൺകുട്ട്യേളോ
ആൺകുട്ട്യേള് രണ്ടാളും പെൺകുട്ട്യേള് മൂന്നാള്
ഉം രണ്ടുണ്ടല്ലേ രണ്ടാളുണ്ടല്ലേ
പിന്നെ ഇങ്ങക്ക് കേട്ടത്തി അനിയത്തിയൊക്കെല്ലെ ആങ്ങളാരൊക്കെല്ലേ
ഒ ഓണ്ട് ഇൻക്ക് മൂന്നാള് പിന്നെ ഒരേട്ടത്തി
ഒരേട്ടത്തി ആഹ്
അഞ്ച് മക്കളാ ഇമ്മല്ല മര്ച്ച് ഇപ്പണ്ട്
മര്ച്ച് ഏ കൊറേ ആയോ മരിച്ചിട്ട്
ആ ആറൊല്ലായ്
ആറൊല്ലെ ഏഹ്
ല്ല മ്മ
ട് ഉപ്പന്നെള്ളൂ ലേ
ആ ഉപ്പന്നള്ളു അ പ്രായായി
മ് പിന്നെന്താ
പിന്നെ
മക്ക ആഹ് മക്കൾണ്ടായാലൊരു പഠന്നേണിലേ ക്കെ വൈകുന്നര ചായിം തൂപ്പ കൂടി
ഉം ഓര് വന്നാ പിന്നെ നോക്കണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ഓല് വന്നാ നോക്കണ്ടല്ലോ ഇതിനല്ലേ ഒയിവൊള്ളൂ അടുത്ത കറാന ആഹ്
ഫോണ് മ്മളെ
ഉം അടുക്കളേന്നര കേറാനുള്ള ഒഴിവ് ണ്ടാവലല്ലോ നമ്മക്ക്
ഉം അല്ല എന്താ പിന്നെ എൻ്റെ എന്തായത് ഇന്നത്തൊ സ്പെഷ്യൽണ്ടാക്കിയ അല്ല എന്ത ചോറിന് കറിയൊക്കെ ഉച്ചക്കത്തെ ചോറ് എന്തെ നി
ചോറിനന്നെ ചിക്കൻ ചിക്കൻ കറിയും പയറുപ്പേരിയും
ഉം
രാത്രിക്കും അതന്നെ ഞങ്ങള് രാത് ക്ക് വേറെണ്ടാക്കലൊന്നുല്ല ഉം
നമ്മടെ കൊ കൊത്തിയാട്ടല്ല എന്താ കൊത്തൂടണ അതന്നെ ആയിച്ചാ വേർക്ക ഇതിർത്തക്കണ ഇത് സിതുവിനു വേണം ഒട്ടിക്കൻ ഉം ഏ
ആഹ് ആഹ് കോക്ക ജന ഉം ഇത് മതി മതി ഓൻ ചോയ്ചോ ഓന് ഏ മുട്ട കഴിയോ അ അത്ര ഉണ്ട ചേച്ച മുട്ട പൊട്ടതല്ല അങ്ങനെ തോ കോഴിക്കളകണ്ട് പക്ഷേ എന്ന് രണ്ട് മൂന്ന് മു തക്ക കുട്ടോളു
ഏ അന്താ കോഴികൾ ഇടൂലേക്കൂ
ഏ ഇടൂല്ല്യ ഒന്നരാടം എപ്പളേങ്കക്കെ ഇടോള്ളു
ഏ ഏ
പിന്നെ പിന്നെ പെരേൽ ഉമ്മാക്ക് കൊടുക്കണ്ട് ഞാന് മുട്ട ഇപ്പ ഉമ്മക്ക് കമനത്തിന്റെ ഉമ്മ ഗുളിക കുടിച്ചനറ്റ ഷുഗറിന്റെ പോം മുട്ടക്കെ തിന്നണം ഉമ്മ മുട്ട തിന്നാത്തേനി ഏതാലും പറഞ് പറഞ് ഏതാലും അപ്പ എങ്കും ഉമ്മ തിന്നു ആഞ ആയിക്കോട്ടെന്നാ ശരി
ആഹ് ആഹ്